ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് ഇണ്ട്ണ്ട്.
ആഹ് എന്തൊക്കെണ്ട് വിശേഷം?
നല്ല പോലെ കേൾക്കുന്നില്ലേ.
ആഹ് ഇപ്പ നല്ല കേക്ന്ന്ണ്ട്.
ആഹ് സുഖായിരിക്കുന്നു. എന്താ
ഇവിടെയും സുഖായിരിക്കുന്നു. ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഫ്രീ ടൈമാ.
കെടന്നൊറങ്ങാറുണ്ടൊ ഉച്ചക്ക്?
ആഹ്ഓഹ് അത്പ്പ ഡെയ്ലി ആയിട്ട് സ്ഥിരാക്കീണ്.
അതെന്നെ ഹമു
ഇല്ലല്ല. അ ടൈമിലൊരു ഫ്രീ അല്ലേ രാവിലെ തുടങ്ങ്ണ പിന്നെ ജോലി തീരല് ആ ടൈമിലാണ്.
അതെ ഇന്നെ പോലൊക്കേണെങ്കില് പിന്നെ ഒന്ന് പണിക്കൊന്ന് വേം തീർത്തിട്ട് വേണം കെട്ന്നൊർങ്ങാന് ഞാനൊക്കെ അങ്ങനേണെ. ഒരുതാണ്.
അതെ. പണി കട്തി കഴിഞ്ഞാ ഒന്ന് കെടക്കല്ലോ ന്ന്ള്ള സമാധാനാണ്.
ആഹ് അത് കഴിഞ്ഞാലേ വീണ്ടും തുടങ്ങാ എണീറ്റാല്.
ഉം നമുക്ക് ഇതന്നെ പണി. ഇത് ഒറങ്ങാ പിന്നി എണീക്കാ പിന്നി അടുക്കള പണി പിന്നി നെ നേരം വെള് ക്ക്ണ് രാത്രിയാവ്ണ്.
അതെ അയ്ലൊര് വ്യത്യാസംന്നുല്ല. എന്തേം ജോല്യെയ്യാൻ എന്തേം പൊർത്തോയി ജോല്യെയ്യാൻ താൽപര്യണ്ടോ?
ഞാന് ഇൻക്ക് മാ ചെറിയ മോനാണ്. രണ്ട് വയസ്സായൊള്ളു അപ്പം ബുദ്ധിമുട്ടാണ്.
ആഹ് അതെ ആഹ് അവസര അവസരം കിട്ടീട്ടില്ല്യ.
ഉം ഇൻക്ക് രണ്ട് മക്കളും അങ് അതിനാത്രം വയസ്സ് വ്യത്യാസല്യ. ഒരാൾക്ക് നാല് വയസ്സ് ഒരാക്ക് രണ്ട് വയസ്സ്.
അപ്പൊ അങ്ങനെ.
ചാൻസ് കിട്ടീട്ടില്ല ല്ലേ, എങ്ങനേണ് പൊർ ഡിസ്റ്റൻസ് ആയിട്ടാണോ ചെയ്യുന്നത്? ഇപ്പ അങ്ങനെ ഒരു ചാൻസ് ഇള്ളതോണ്ട് വീട്ടം എല്ലാർക്കും പഠിക്കാ.
ഇൻക്ക് അങ്ങനെങ്കിലും ചെയ്യ എന്തെങ്കിലൊക്കായാല്. ഇനി പോയി ക ത്ത് മക്കളെക്കെ സ്കൂൾ പറഞ്ഞ് നമ്മള് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലൊക്കെ ആ ഉണ്ടാക്കാലോ.
ആഹ് ചെയ്യാ അതല്ല ഒരു ഞമ്മ ക്കൊര് ഒര് സ്ത്രീകൾക്കൊര് ക്വാളിഫിക്കേഷൻ ഇണ്ടാക്കി വെക്ക്ണത് നല്ലതാണ്. നമുക്ക് എപ്പെഴേങ്കിലു ആവശ്യ
ആ പിന്നെ ജോലി പോയി ജോലി ചെയ്യണംന്നുള്ളരുതൊന്നും ഇപ്പല്യ എന്തായാലും പഠി പഠിക്കുന്നും പഠിച്ചത് നല്ലതാണല്ലോ നമ്മളെ പഠിച്ചത് മറക്കാതിരിക്കുന്നത് അപ്പങ്ങനെ.
തുടർന്നോണ്ട്ക്ക്ണത് നല്ലതാണ്. ഗ്യാപ്പിട്ടാ പിന്നെ. ഇല്ല ഞാനുംങ്ങളം പോലെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കുറേ ഡിസ്റ്റൻസ് കുറേ പിന്നെ. ത്ട്ത്താണ്ട് എട്ടൊമ്പത് വർഷം ഞാ വെറുതെര്ന്നു
അതെലെ.
ഉം ഇപ്പൊ സ്റ്റാർട്ടെയ്തു രണ്ടാമത്. ല്ല ഒന്നും കാര്യായ്ട്ടൊന്നും ചെയ്യുന്നില്ല വർക്കൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ വീട്ടിലെ ജോലിയും കാര്യങ്ങളും അങ്ങനെ മക്കളീം നോക്കി ജീവിക്കുന്നു അയ്ന്റെടീൽ. ആഹ് അതന്നെ തീരുന്നില്ല.
ഉം ഉം.
ഒരീസ രാവിലെ തുടങ്ങിയാല് എഎപ്പ തുടങ്ങുംങ്ങളെ വർക്കും ജോലിയൊക്കെ.
ഞമ്മക്ക്. രാവിലെ രാവിലെ ഇങ്ങനെ പണിക്ക് പോണ അവരൊന്നും ഞങ്ങ വീട്ടിലില്ല അങ്ങനെ. പിന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ജോലിയൊക്കെണ് എല്ലാർക്കും അപ്പൊ അവർക്ക് അവർക്ക് ഇഷ്ടള്ളൊരു സ സമയത്ത് പോവ അങ്ങനെണ്. അപ്പൊ എന്തായാലും ഓരോരുത്തര് നീച്ചു വരുമ്പോത്തിന് ഒമ്പത് മണിയൊക്കെ ആവും അപ്പൊ നമുക്ക് ആ ഒരു സമയങ്ങട്ട്. അതിനനുസരി നിസ്കാരംക്കെ നമ്മൾ നേരത്തെ നിസ്കരിക്കല്ലോ നിസ്കാരൊക്കെ കൈ. കൊറച്ചെരംന്ന് കിടന്നിട്ട് പിന്നെരു എട്ട് മണിയൊക്കെയാവും ഞങ്ങൾ അടുക്കളേലേക്ക് ഇറങ്ങണങ്കില്.
ആഹ് അപ്പൊങ്ങക്ക് പെട്ടെന്ന് എണീക്കണ്ട അവസ്ഥ ഒന്നുല്ലല്ലേ.
ല്ല്യ അങ്ങനെയൊന്നും ഇല്ല്യ.
ആഹ് എനിക്ക് മോന്ണ്ട് പഠിക്കാൻ പോവാന് അപ്പൊ ഓന് നേര ത്ത ഫുഡ് തയ്യാറാക്കണം അപ്പൊ. കേടക്കുമ്പോ തന്നെ ടെൻഷനനാണ് എണീക്കോന്ന്ള്ളെ.
ആ ത്‌ലെ.
ആഹ് അതൊന്ന് വൈകിയല് മാ മോന്റെ മദ്രസ്സ്തെ ടൈമ് മാറും.
ആഹ് മദ്രസ് പോണ കുട്ടിയാളുണ്ട് പക്ഷെ ആ വിടെ ഇവിടെ മദ്രസൊക്കെ ഏഴരക്കൊക്കെ തുടങ്ങുള്ളൂ അപ്പൊ അതിന് അനുസരി ച്ച് എഴുമണിക്കൊക്ക നീചാലൊക്കെ മതി
ആഹ് ഇവടെ നേരത്തെ സ്റ്റാർട്ടെയ്യും. പ്പൊ കുർച്ച് വല്യയ കുട്ടികളാകുമ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും അഞ്ചു മുതൽ നേരത്തെ സ്റ്റാർട്ടെയ്യും വടെ
ഉം ഉം ഞങ്ങള് പിന്നെ ഒരുപാട് അതുകൊണ്ട് ഞങ്ങളെ പണി പെട്ടെന്ന് കഴിയും ഓരോരുത്തര് ഓരോ പണിയങ്ങട്ട് ഇടുത്താല്. ഞങ്ങൾ കഴിക്കും പിന്നെ സംസാരിച്ചോണ്ടല്ലേ നമ്മള് വർക്ക് ഉം പണിയെടുക്കുന്നത്.
ആഹ് അപ്പം പണി ബാ പിന്നെ ഭാരും അറിയുല അങ്ങനെ ആള് ഇണ്ടാവുമ്പോ ഞാൻ ഒറ്റക്കാണ് എല്ലാം. പണി ഞാൻ തന്നെടുക്കണം അപ്പൊ എന്ത് ചെയീത്‌
നമ്മൾ ചിന്തിക്കൂലേ ഒറ്റക്ക ആവുമ്പോഴാണ് നമുക്ക് സുഖന്ന്.
ആഹ് ആഹ് അങ്ങനെ അത് ശരിയാ ആഹ്
ഇച്ച് ഒറ്റക്കാവുംബോ എല്ലെ പണിയും നമ്മൾ ഇട്ക്കണ ലേ
ആഹ്.
ഉം.
അങ്ങനെ പറയും കൂടുതൽ വീട്ട് കൂടുതൽ ആൾക്ക് ആൾക്കാരള്ള വീട്ട്ത്തെ. മരുമക്കളൊക്കെ പറയും ഒറ്റക്കായ നന്നായിയ്ന്നുന്ന്.
അതെ.
അപ്പൊ ഒറ്റക്കാവുമ്പഴാണ് മറ്റുള്ളവരുടെ ഇത് നമ്മൾ മനസ്സില.
ആ അതാ ഞങ്ങളെ ഇപ്പ പറയും. നമ്മള് വീട് വീട് വെക്കണന്നൊക്കെ ങ്ങനെ പറയുമ്പോൾ പറയും ഒറ്റക്കായ. ഒറ്റയ്ക്കന്നെ ആവുംഎല്ലാവരും ഉണ്ടാവുന്ന രസം ഉണ്ടാവില്ല നമ്മള് അത് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞഞ് നമുക്കങ്ങനെ എടുക്കാം പിന്നെ നമുക്ക് എന്ത്ണ്ടാക്കാ അഭിപ്രായക്കെ ചോയിക്കാനൊരാള് ണ്ടാവല്ലോ.
അതെ മറ്റേ നമ്ക്കൊന്ന് ആക്ന്ന്ച്ചെ ഒര സുഖന്തെങ്കിലും വന്നാല് മുഴുവൻ തെറ്റും ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെ കൊളാവും
ആഹ്
പിന്നെ ഹസ്ബൻഡും സം സഹായിക്കാൻ മയിന്റുള്ളോരാണെങ്കി രക്ഷപ്പെടും.
ആഹ പിന്നെ അങ്ങനെയുള്ളോ രാണെങ്കില് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെല്ലേതും അങ്ങനെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ്. ഭക്ഷണൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു രസാണ്. എങ്ങനെ ങ്ങളെ അസ് ഭർത്താവെരോ ഭക്ഷണൊക്കെ ഉണ്ടാക്കാവെരോ.
അത് തോന്നണം ന്നാ പിന്നെ വരും പിന്നെ എന്തെങ്കിലും മ്മളെ ഹെൽപ് ഇപ്പയാൾ സ്വയം തന്നെ വന്ന് ഉണ്ടാക്കി തരൊക്കെ ചെയ്യും. അയിന് മ്മളെ മാ തിരി അയിനും ഇങ്ങ്. തോന്നാൻ ചെയ്യണംന്ന് മനസ്സ് വേണം അപ്പേ ചെയ്യുള്ളൂ നമ്മള് വിളിക്കുമ്പോ ചെൽപ്പോ വരണംമെന്നില്ല.
എൻക്കങ്ങനെ തന്നെണെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ വരും. പക്ഷെ എനിക്ക് പണിയെ ടുക്കുന്നതിലേറെ എരട്ടി പണി അവിടാക്കിയിട്ടിട്ടുണ്ടാവും പാത്രകെയ്‌ കാനുണ്ടാവും. മേലെത്തിണ്ടും ഫുള്ള് ഒല് പണിയെടുത്തതവിടെ കാണാണ്ടാവും. ഇപ്പൊ ഞാൻ പറച്ചിലാ ങ്ങക്ക്‌ചെയ്യണ്ട കാര്യങ്ങൾചെയ്തോക്കാ പറയലാ.
ആഹ്‌
അപ്പൊ അവരെപണിയെടുക്കല് അങ്ങനെയാണല്ലോ ആകെ പരത്തി കൊറേ പാത്രത്തിലും ഉണ്ടാവും.
അതെ ങ്ങള് പിന്നെ വിവാഹത്തിന് മുന്നേ എന്തേ ജോലി എന്താ ചെയ്യാ. അത ആഗ്രണ്ടായിന്നോ.
ആഞാനിങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കല്യാണം കഴിഞ്ഞത്. ഡിഗ്രി പഠിച്ചൊണ്ടിരിക്കുമ്പം അപ്പൊ സെക്കന്റായപ്പം. കല്ല്യാണം കഴിഞ്ഞു പിന്നെ ഞാനൊന്ന് നോക്കിട്ടില്ല പിന്നെ അങ്ങനെ മക്കളായി. പിന്നെ മോളായി പിന്നെയിന്റെഷം മോനായി അപ്പൊ രണ്ടുപേരേം കൊണ്ടു നടത്താനുള്ളത് പിന്നങ്ങനെ ഒര്ത് വന്നപ്പോ ഞാനിങ്ങനെ കൊടുത്തിട്ടതാണ്.
ആഹ്‌ കുടുംബത്തിനായിട്ട് മുഴുവണ്ട്.
ഇനിപ്പങ്ങനെ തുടങ്ങാണ്. കൂടിങ്ങനെ ഇപളാണ് ഒരു ബോധൊക്കെ വരുന്നത്.
ആ ഹ്‌ അതന്നെ ഞമ്മക്ക് അയിന് പറ ഞ്ഞ്തരാനും മാൾക്കാര് വണല്ലേത് സ്റ്റോപ്പെയരുത് മ്മള് എത്ര ബുദ്ധിമുട്ട് വന്നാലും സ്റ്റോപെയരുത് മ്മളെ എഡ്യൂക്കേഷന്.
ഉംഹ് ഞാ ഇന്റെ കല്യാണം എന്റെ മൂത്തച്ചിന്റെ കല്യാണൊക്കൊ ഒരുമിച്ചായിരുന്നു. അപ്പൊ അവര് പോവാതെ നമ്മള് പോയാല് അങ്ങനത്തൊക്കെ ഒരു പ്രശ്നണ്ടായിരുന്നു.
ആഹ്‌ അതെ കുടുംബത്തിലും ഇപ്പൊ ങ്ങനത്തെ പ്രശ്നല്ലല്ലേ പ്പൊ അഹ് അവര് തീരുമാനം എടുക്ക അവർ സ്വന്തായിട്ട് പഠിക്കാൻ പോവ അങ്ങനെ എതിർ പ്പ് എതിർപ്പൊക്കെ പ്പൊ കൊറേ കൊറഞ്ഞു
ആഹ്‌ അതെ ഇപ്പ ഇനി കുട്ടികൾക്കൊക്കെ ഉം ഞമ്മളെ പോലെന്നല്ലല്ലോ ഇപ്പൊ വിവരം വെച്ചിലേ ഇപ്പൊവർക്ക്‌ ജോലിയായിട്ട് മതി കല്യാണം ഇപ്പങ്ങനെയാണ് കുട്ടിയള് നമ്മളന്ന്‌ നമ്മളാന്നത്തൊക്കെന്നത് പറഞ്ഞാല് എന്തെങ്കിലൊക്കെ കല്യാണം വരട്ടെ കല്യാണം വരുമ്പങ്ങട്ട് കെട്ടിച്ചയക്ക പെൺകുട്ടി യാളല്ലേ കല്ല്യാണ വെരുമ്പോ വരു രുള്ളൂ അപ്പ കെട്ടിച്ചയക്ക പഠിപ്പ് പിന്നെ എന്നുള്ളതാരുന്നു ഇപ്പൊ പഠിപ്പ് കഴിഞ്ഞ് ജോലി ആയാല് കല്യാണം
ആഹ് കല്യാണം ഇപ്പൊ വേണ്ട എന്ന് പറയുന്ന ടീമുണ്ട്
കുട്ട്യാളുണ്ട്
ആഹ് സ്വയം സ്വയായിട്ടൊരു ഇത് വന്നാല് പിന്നെ ഇനിപ്പോ എന്തിനാ കല്യാണം കഴിക്കണെ എന്നുള്ള ചിന്ത
ഉം അങ്ങനത്തെ കുട്ടികള് ഉണ്ട് ഇപ്പം നമ്മളെ മാരി അല്ല നമ്മക്ക് ഇപ്പൊ പതിനെട്ട് വയസ്സാവട്ടെ കെട്ടിക്കാന് എന്നുള്ള ആ ഒരുതിലാണ് പെൺകുട്ടികളെ തന്നെ വളർത്തി കൊണ്ടരുന്നത് തന്നെ അങ്ങനെ ഒരു ഇതാണ് ആരാൻ്റെ വിട്ടില് പോവാനുള്ള തല്ലെ
പഠിക്കാന് ഇനി അന്ന് നമ്മള് പഠിക്കണം വേണ്ടി ജോലിയൊക്കെ വേണം എന്നുള്ള ഒരു ചിന്തിയൊന്നും ഇല്ലായിനി പറഞ്ഞ് നമ്മക്ക് പറഞ്ഞ് തരാന് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആള് നമ്മളെ ഫാമിലിയിൽ ഇല്ല
അതെ അതേപോലെ തന്നെ നമ്മള് വളർന്ന് വരുന്നത് തന്നെ കെട്ടി ക്കാന് മറ്റേ വേ വീട്ടിൽ പോവാന് എന്നുള്ളതി കേട്ട് കാണ്ടാണ് നമ്മള് തന്നെ വളരുന്നത് പിന്നെ അന്നും ഉണ്ടുട്ടോ അന്നേ നമ്മള് എന്താ പറയാ കൊറച്ചൊക്കെ പൈസ ഉള്ള ആൾക്കാരുടെ അവരെ മക്കളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ക്കയാണെങ്കില് ഞാന്
ആഹ് അതും ഈ ജോബ് ജോബ് ജോബുള്ള ഉള്ളരെ മക്കള് ഓൽക്കൊക്കെയാണ് അങ്ങനത്തെ അഹെ അങ്ങനത്തെ ഒരു ഫാമിലിന്ന് വരുന്ന ആൾക്കാരുണ്ടാവൂല്ലേ
പിന്നെ ഒരു ടീ ടീച്ചർമാരെ മക്കള് അതേപോലെ ഇതിലൊക്കെ നമ്മള് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒരുപോലെ ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഇണ്ടാവും
ആഹ് അതെ
അതെ ആഹ് ഏഹ് നമ്മള് കൊറവാണ് അന്ന് ഇന്നിപ്പോ എല്ലേ കുട്ടികൾക്ക് ഇന്ന് ഇപ്പോ പൈസ ഒന്നും നോ ക്കണില്ല എല്ലാ കുട്ടികളും അവര് പഠിച്ച് അവരുടെതായിട്ടുള്ള എന്തെങ്കിലൊക്കെ തൊടങ്ങിട്ട് അവരുടെ കയ്യില് കൊറച്ച് പൈസക്കെ ആയിട്ട് മതി ഇപ്പത്തെ കല്യാണങ്ങളും അങ്ങനെയാണല്ലോ
ആഹ് ഇപ്പൊ ആഹ് ഇപ്പൊ കല്യാണത്തിന് നല്ല ക്യാഷ് വേണല്ലോ രണ്ട് കൂട്ടര്ടെ കയ്യിലും ക്യാശ് വേണം ഇപ്പോ ഡിമാൻഡ് ഗേൾസിന്റെ അടുത്താണ് ഇവൻ ഓല് ഓലാണ് പറയാണ് ഓല്ക്ക് വേണ്ടതൊക്കെ
ഉം അതെ
പിന്നെ
ഇനി ഇപ്പ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കുവോ ഭക്ഷണൊക്കെ എന്തെങ്കിലും
സ്നാക്സ് ചിലപ്പോ എൻ്റെ വീട്ടില് നമ്മള് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുമ്പോക്കെ ഉണ്ടാ കും പഴൊക്കെ കൊണ്ടക്കൊല്ലോ അപ്പതം ഫ്രൈയാ അങ്ങൻത്തെ പരിവാടിയൊക്കെ ചെർതായിട്ട് കൂട്തലായിട്ടൊന്നുല്ല
ആഹ്
പിന്നെ പിന്നെ ഐറ്റ്ക്ള്ളത് നോക്കണം
ആഹ് ആഹ് അങ്ങനെ വേറെ വേറെ വെക്കലാ
ആതെ
ഉം ഒരുമിച്ച് വെക്കാറില്യലേ
റ്റൂല അപ്പൊ പിന്നെ രണ്ട് നേര്ത്തിന് അങ്ങനെ ആക്കും
ഉം എങ്ങനെ രാവ് രാത്രി ചപ്പാത്ത്യോ അങ്ങനെ എന്തെങ്കിലുക്കെ കലാ ചോറ്
ആഹ് ചാച്ച പത്യാൻ ചപ്പാത്തി ഹസ്ബൻ്റ്ക്കിഷ്ട്ടം ചപ്പാത്ത്യാണ് പിന്നെ മക്കള്ണ്ടാവുമ്പോ ഓല്ക്കത് പറ്റൂല ഓൽക്ക് വേറെ ചോറ് ഐറ്റംസന്നെ വാണ്ട്യേരും
ആഹ് എന്തായാലും നമുക്ക് പണിന്നേണ്ലേ പണി തൊടങ്ങ്യാ പിന്നെ നിർത്തി കൊണ്ടിങ്ങനെ
ആഹ് അതെ അതങ്ങനെ ഒരു മാറ്റുംല്ല്യാതെ അങ്ങനെ നടക്കണ്ട്
ഉം ഉം എന്തായാലു അത് ഒരു അസ്തിമൻ
ജോലില്ലാത്ത എല്ലാ വീട്ടമ്മാരുടെ അവസ്ഥ ഇങ്ങനെന്നെ
അതെ ഇഞിപ്പന്ത് അസുഖം വന്നാലും ആഹ് ക്കെ നമുക്ക് നമ്മള് ജോലി എന്തായാലും ചെയ്യണം എങ്ങനെണെങ്കിലു
അതെ
ഉം
എന്നാ ഞാം ഞാൻ പിന്നെ വിളിക്ക്യാട്ടോ
ന്നയ്കോട്ടെട്ടോ
ഓക്ക ഓക്കെ